ഹലോ ആഹ..
എന്തൊക്കെയ വർത്താനം?
നല്ല വർത്താന ഞാനിപ്പോ- തലമക്ക് വീണ് വീണ പറഞ്ഞ പോല തേങ്ങ-
ആഹ മരത്തിന്റെ ചോ- ചോട്ടിൽ ഒന്നും പോയിനിക്കണ്ട, ആ ഹലോ? കേക്കണില്ലേ?
ഉം വേറെന്തൊക്കെ ചായ ഉടിച്ചോ? ആഹ്..
ഇല്ല ചായകുടി ഇല്ല. ട്ടുന്നില്ല, ആ ഒന്നും ഇല്ല അറിയ. ഉം ദാ കളിക്കണ്, ഞാൻ പൊറത്താപ്പാള്ളത്.
എവിടെ?
ഇതേപോലെ ഒപ്പിച്ചേ, കളിയ്ക്കാണ് അവരെ ഒറ്റയ്ക്കാക്കി- ട്ട് പോവാൻ വച്ചേ, കച്ചറ ഇപ്പം അയിവാസികൾ എല്ലാരും കൂടി ഉണ്ട്. ട്ടു പോവൂല ഞങ്ങളത് മുറ്റത്ത്. വിട്ടു ഞങ്ങളെ ഔടെ മുറ്റത്തുണ്ടാവും. അത് ഇബട്ക്ക് ആക്കാ കുട്ട്യേള് വ
ആഹ് ഫോണ് യൂസ് ചെയ്യൂല.
ഹലൊ കേക്ക്ല്ലെ
ആഹ് കേക്ക്ണ്ട്
ആഹ് ഹലോ
മക്കള് ഫോണ് യൂസ് ചെയ്യോ
ആഹ് ഫോ ഏ വല്യ യൂസെയ്യില്ല. കൊറ്ച്ചേരൊക്കെ കൊടുത്താല് ചോയ്ച്ചുപ്പ ഇങ്ങട്ടെന്നെ തരും.
ആഹ്
ഉം അങ്ങനെ ഓവറായിട്ട്
ചൂടൊക്കെ എങ്ങനെണ്ട്.
ഓവ്റ് ചൂട് ഉം ഉം ചൂടായാലും പൊറുക്ക. എന്തൊരു ചൂട് അറ്യാെ. പെരും ചൂടാണ് അറ്യ ഉം.
ആഹ്
ഉം ഇന്നിപ്പ എന്താറ്ല ഒരു മയക്കാറ്ണ്ട്.
ആഹ് ഇവിടെ ചെറുതായിട്ട് ഇന്ന് ചാറിപ്പോയി മഴ.
ഏഹ് ഇബ്ടെ മഴ പെയ്തീല്ല. ഒരു മൂടലായിട്ട്പ്പ നിക്ക്ണ്ട്.
ആഹ് ചെല ഏരീലൊക്കെ പെയ്ത്ണ് ഇന്നാല്.
ഏഹ് ഇന്നാ ഇവിടെ ഒന്നും പെയ്തില്ല. ഇവിടെ അല്ലെങ്കി പൊതുവേ മൂടി നിക്കലൊള്ളു. പെയ്യലൊന്നുല്ല.
ആഹ്
ഇബെടെ ഉം മൂടി നിക്കാ നല്ല ഉസാറ. വെക്കേഷനാ ട്ടിതാ പണിണ്ട്. വീട് പണി നടക്ക്ണ്ട്. പണിക്കാരുണ്ട് വെക്കേഷനാണേ കഴിയേം ചെയ്ത്.
ആഹ് ഇഞ് ഒരു മാസില്യേ
ഇൻക്ക് ചെറ്താ
ഏഹ്
മൂന്ന് വയസായി ഏ ആഹ്. ആഹ്. മൂന്ന് വയസായിട്ടൊള്ളു. അപ്പ പിന്നെ അംഗൻവാടി ചേർത്താനൊക്കെ ആവ്ണേ ഒള്ളു.
ആഹ് ചെലോല് മൂന്നാം വയസ് തന്നെ ചേർത്തു.
ഞങ്ങള് ഇവടെ ജൂണില്ഞ്ഞ് ഇട് ക്കൊള്ളു. അല്ലെങ്കി നവംബറ്ല്. ആഹ് അങ്ങനെ എടുക്കൊള്ളു. ആഹ് ആഹ് ആഹ് ആഹ്. അങ്ങനെ ഇട്ക്കൊള്ളു. അപ്പൊ ഇനി ഇവന്പ്പോ ജൂണിലേ ആക്കാൻ കഴിയൊള്ളു.
ആഹ്
ഉം എന്താ വൈകുന്നേരം എന്താ എന്തെങ്കിം ഉം കളികക്കൊക്കെ പോവെണ്ടോ വൈകുന്നേരം ഈവനിങ്.
ഒന്നിനും പോവൂല. ഇപ്പൊ രണ്ടീസം ഞങ്ങള് പൊഴി പോയി.
ഏഹ്
പൊഴീല് വറ്താ അ വെള്ളൊക്കെ നല്ലോണ്ണം ഇണ്ട് പൊഴീല്. പിന്നെ ഈ ടൈമിലാകുമ്പൊ വെയിലില്ലാത്തപ്പോ കൊറേ ആൾക്കാര് വര്ന്ണ്ടേ.
ആഹ് ആഹ് ആഹ്
തിരുമ്പാനുള്ളതായിട്ടും അല്ലാ വെർതെ ആഹ് ഒരു മൂന്ന് മൂന്ന് കിലോമീറ്ററൊക്ക.
ഏഹ് ഞങ്ങള് എഹ് ഞങ്ങളിവിടെ ഈവനിങ് ഷട്ടിലളിക്കും. അടുത്ത്‌ല്ലോരെല്ലാരും കൂടി ഉം
ദ് ഇവടെ അയിന് പറ്റിയ ആൾക്കാരൊന്നൂല്ല്യ. ഉണ്ട് പക്ഷെ എറങ്ങൂലാന്നൊള്ളൂ.
ഏഹ് ഞങ്ങക്ക് പിന്നെ അങ്ങനല്ല ഫുൾ എല്ലാരും ഈവനിങ് ആക്റ്റീവാ എല്ലാട് ത്തും പോവും ഭയങ്കര ആയിറ്റ് വർത്താനും കളിം ചിരിം ഒക്കെ ആരെങ്കിലും ഓല വീട്ടിക്ക്‌ വിടും. അല്ലെങ്കി ഞങ്ങള് ഒരു ഭാഗത്ത് ഷട്ടില് കളിക്ക്‌ണ്ടാവും ഒരു ഭാഗത്ത് കുട്ട്യേള്ണ്ടാവും.
ആഹ്
എല്ലാരും ഉം എല്ലാരുംണ്ടാവും ഓരോ ഭാഗത്തും ഓരോ സൈഡിലും
ആഹ്
ആഹ്
ആഹ് പിന്നെ വേറെന്തൊക്കെയാ പിന്നെ?
വേറെന്താ ഇങ്ങളെ ചായകുടിയൊക്കെ കഴിഞ്ഞോ?
ഞങ്ങള് ചായ കുടിയൊക്കെണ്ട് കഴിഞ് ഞ്. കൊർച്ച് ആൾക്കാര് കുടിക്കും കൊർച്ച് കുളി കുടിക്കൂല.
ഏഹ്. എന്താ സ്നാക്സ് എന്തേം ഇണ്ടാക്കേണ്ടോ ഈവനി
ഇണ്ടാക്കലൊന്നുല്ല ചെൽപ്പോ പൊറത്ത്ന്ന് കൊണ്ടർല്ലാ ബിസ്കറ്റോ അല്ലെങ്കിലെ ന്തെങ്കിലും എണ്ണക്കടികളോ.
ഏഹ് അവ്ടെ മക്കള് ഫോൺ കാണേണ്ടോ? ആഹ്
മൂത്തത് ഇതിന്റെ ആളാ.
ഏഹ് അത് ഭയങ്കര കേടാണ് പറ്യാ. ഇപ്പം ഇപ്പത്തെ ക്ലാസ്സില് ഫുള്ളും അതാ നമ്മള് നോക്ക്‌നൻസര്ച് താണ് നമ്മളെ മക്കള് ഏഹ് ഇതാവാ ഫോണൊന്നും കൊടുക്കാൻ പാടില്ല പ്പോ ഇണ്ടല്ലോ. ഓരോരോ അടവ് ഫോണ് കിട്ട്യാല് ഉം മക്കള് ഫുഡ് കഴിക്കൊള്ളു അതൊക്കെ ഒരടവുകളാണ് അതൊന്നും കൊടുക്കരുത് ന്നൊ ക്കെ പർണാണ്ട് ഭയങ്കര എല്ലോട്ത്തും പ്പൊ ക്ലാസാണറിയാ. പക്ഷെ ഞമ്മള് മക്കളെ പറഞ്ഞിട്ടും കാര്യല്ല കാരണം എന്താച്ചാ ഞമ്മക്കിപ്പം എല്ലത്തിനും മൊബൈല് വേണം നമ്മളെല്ലാ ഉപകാര് ത്തിനും മൊബൈല് വാണം. പിന്നെ ഇപ്പോലെ പർഞ്ഞിട്ടും കാര്യല്ല നമ്മളും ങ്ങനെ നോക്കുമ്പോ ഓൽക്കും എന്താലും കണ്
ആഹ് ആദ്യം ഞമ്മള് മൊബൈല് ഒഴിവാക്കണം.
ഉം പക്ഷെ എന്താച്ചാല് ഞമ്മക്ക് ഇപ്പത്തെ കാലത്ത് ഒഴിവാക്കാൻ കഴിയൂല്ല കാരണം ഓൺലൈൻ ക്ലാസ് സ് അല്ലാത് ആഹ് എല്ലാ സംഭവങ്ങളും ഇതിലാ കെട്ക്ക്ണത് ആഹ്.
സ്കൂളില് ചേർത്തിയാലും മദ്രസില് ചേർത്തിയാലും ആ ക്ലാസ്സിൽ നടക്ക്‌ണ എല്ലാ കാര്യും ഈ മൊബൈൽക്കാണ് വെര്ണത് അതോണ്ട് മൊബൈല് ഒഴിവാക്കാൻ വയ്യ.
ആഹ് അതാണ്. അപ്പ നമ്മള് ഓലെ പറഞ്ഞിട്ടും കാര്യല്ല മൊബൈല് ഞമ്മക്ക് നിർബന്താണ് അതേപോൽ തന്നെ ഓൽ ഉം ഓൽക്കും പക്ഷെ ഞമ്മള് നം എത്രത്തോളം കേര്ത്ണോ അ ത്രത്തോളം ഞമ്മളെ
ഇന്നാലും ഈ കാലത്ത് മൊ ബൈൽ വല്ലാതെ ഉപയോഗിക്കാത്ത കുട്ട്യാളും ഉണ്ട്ട്ടോ.
ആഹ് പക്ഷെ ഇന്റെ മോന് കാണൂലാന്നല്ല കാണും പക്ഷെ എന്താച്ചാലൊര് ടൈമിംഗ്ണ്ട്. ഇപ്പൻ ആഹ് ഞാ പ്പ ഇഞ്ഞി പ്പൊ വേറെ ഇനിപ്പോ ഏത് ഫോണ്ന്ന് ഇപ്പർത്ത്‌ക്ക്‌ അടിച്ചാണെങ്കിലും ഓൻ വേഗം തെരും. ആ ഒരു ഉപകാരണ്ട് ഓനോട് പറ്യാ. അത് ഇഞ്ഞ്പ്പ കട്ന്നാലു അതന്നെ പിന്നെ പിന്നെ പ്രശ്ന ഇല്ല പിന്നെ ഓന് ഓൻ്റെ സാധനങ്ങളക്കെ ആയിട്ടാണ്ട് പൊയിക്കോളും പിന്നെ ഏഹ് കൊർച്ച് കൊറേ കൊർച്ച് ടൈമ ഒക്കെ കൾച്ച് കൊർച്ചൊക്കെ ക്ഷീണിച്ച് വരുമ്പോൾ കൊ ച്ചേരം തരും അങ്ങനെ അല്ലേ കൊർച്ചരം മതി കൊർച്ചരം മതി ന്നൊക്കെ പറഞ്ഞാണ്ട് സോപ്പ്ട്ട് സോപ്പ്ട്ട് മാങ്ങിപ്പോകും.
ആഹ് അങ്ങനക്കെ തന്നെ ഇവടിം
ഉം അഹ് ഞാൻ വേഗം ന്താട്ടില്ല ഞാൻ ടൈമിങ് വെക്കല.
ആഹ് ഞാനും അങ്ങനന്നെനു പ ത്ത് മിൻറ്റ് അഞ്ച് മിൻറ്റ് ഒക്കെ പർഞ്ഞ് ഇപ്പൊ കുട്ടി ഹേം ഇന്നേനേ കാട്ടിം ഇത് ഓൻക്കാ.
ഏഹ് അഹ് ഉം പക്ഷെ നമ്മള് അങ്ങനെ അം നിന്നൊട്ത്ത പിന്നെ ഓൽക്ക് അറിയാം നമ്മള് കിട്ടുന്നില്ല ഇത അറിയും നമ്മൾ നിന്നൊ ക്കാതൊക്കണം പറ്യ.
എന്ത് നിന്നട്ക്കാതെ നിന്നിട്ടും കാര്യല്ല. വേ വേഗങ്ങട്ട് നൊലോൽച്ച. ഓലെ കാര്യം സാധിക്കാൻ വേണ്ടി
ഉം അഹക്കെ ഓലര അടവാ.
ആഹ് അപ്പ പിന്നെ ഓൽക്ക് സപ്പോർട്ട് യ്യ്ണേ ഇമ്മമാരും ഉപ്പന്മാരൊക്കെ ഇണ്ടാവുമ്പോ പിന്നെ നമ്മുക്കൊന്നും ചെയ്യാൻ പറ്റൂല.
അല്ല അഹ്ബടിം ണ്ട് പക്ഷെ ഞാന് അന്ന് നോക്കലല്ലാ ന്ന ഞാൻ ആഹ് കാര്യത്തില് ഞാൻ അവരോട പറഞ്ഞേ ഞാൻ ഏത് കാര്യത്ത് നിന്നത് പക്ഷേ ഞാ ഈ ഫോൺ കാൻണ കാര്യത്ത് ഞാൻ നിന്നല്ലട്ടോ ഞ ഓരോടന്ന മോത്തോ
ആഹ്
അതെന്താ വെച്ചാല് ഞമ്മളെ മക്കളാണ് എന്ത് പ്രശ്നം ഇണ്ടെങ്കിൽ ഞമ്മക്കന്നെ ചീത്ത പേര് വരള്ളു അഹ് ഇപ്പൊ നമുക്ക് പർഞ്ഞ് ഓൽക്ക് പർഞ്ഞാ മനസ്സിലാവൂല. വേറെ സ്ഥലത്ത്ന്ന് ഒരു പിന്നെ ഒര് ഫംഗ്ഷൻ ആ എന്തെങ്കിൽ പ്രോഗ്രാം അവൾ എവിടെങ്കിലൊക്കെ പോയാണ്ട് നമ്മൾ മക്കൾ ഫോൺന് മാണ്ടി വാശി പിടിച്ചപ്പം എന്താ അഹ് അവളെ മക്കളല്ലേ ഓളങ്ങനെ ശീലാക്കിപ്പിച്ചിട്ടന്നൊക്കെ പർഞ്ഞാണ്ട് നമ്മളെ മേത്ത്ക്കേ കു റ്റം വരുള്ളൂ നീ പർഞ്ഞ വല്യമ്മാര് വല്യാപ്പാരൊന്നും അപ്പം ഇണ്ടാവൂല. ഉം ഉം
അഹ് ആഹ്
അപ്പ പിന്നെ ഞമ്മള് എത്രത്തോളം കര്ത്ണോ അത്രത്തോളം ഞമ്മള് കര്താറ്യ ഉം
ഉം പിന്നെ ആഹ് വീട് പണിക്കെ ന്നട്ട് എവിടെം വരെ ത്തി
ഇതാ വൈറ്റ് വാശ് കൈ നടന്നോണ്ട് നിക്ക്ണ്ട്.
ഉം ഉം പെട്ടെന്ന് കുടിരിക്കലൊക്കെ ഇണ്ടാവോ?
ഇല്ല ഞങ്ങൾ സാവധാനം സാവധാനങ്ങെ തൊട്ങ്ങ്നൊള്ളൂ.
ഉം
ഉം അയിന് മാത്രല്ല സമ്പത്ത് സമ്പാദ്യത ഞങ്ങൾല്ല ഹസ്ബൻഡ് നാട്ടിലാണ്.
ആഹ് എന്താ ജോലി ആഹ്
ഉം അപ്പ ആഹ് അയിനൻസ അപ്പൊ ഞങ്ങള് ഇങ്ങനെ ആക്കുമ്പോലെ ആക്കുമ്പോലെ എല്ല് നന്നാക്ക്ന്നില്ലേ മട്ടത്തിൽ ഇങ്ങനെ കൊർച്ചീച്ചേ കൊർച്ചീച്ചേ കൊർച്ചീച്ചേ ചെയ്ത് പോരുംന്നല്ലാതെ
ആഹ്
വേഗം വേഗം ഒന്നും ഇല്ല അറ്യ അതിനുള്ള സമ്പാദ്യം ഞമ്മളട്ത്തില്ല.
ആഹ് ആഹ്
അപ്പൊ ഞാൻ എങ്ങനെ എപ്പളാച്ച കഴിയുമ്പോ അപ്പണ് കുടിയിരിക്കാൻന്ന ഒരു തില്
ആഹ്
ഉം ഉം
പിന്നെ എന്താണ് ഇപ്പൊ പറയാ ചൂടൊക്കെ എന്താല്ലേ ഫുഡൊക്കെ ആയി
ഏ ഹ് എന്താ രാത്രി എന്താ സ്പെഷ്യൽ ഉണ്ടാക്കൽണ്ടോ
ഫുഡ് സ്പെഷ്യൽ ആയിട്ടല്ല ഇന്ന് ഞങ്ങൾക്കൊരു ആണ്ട് ദിവസാണ് വല്ലുപ്പാന്റെ അപ്പൊ തറവാട്ടില് അതിന്റെ പരിപാടിണ്ട് അപ്പൊ രാത്രിയകത്തുള്ള ഫുഡ്ഡ് ഒന്നും ഇണ്ടാക്കണ്ട അങ്ങോട്ട് പോവും
അല്ലാതെ ഉണ്ടാക്കൽണ്ടോ വൈകുന്നേരം
ആ രാവിലക്കത്തെ ചോറ്ണ്ട് എന്നുണ്ടെങ്കില് ഉണ്ടാക്കൂല
ഏഹ്
കറി എന്തെങ്കി ഉണ്ടാക്കും
ആഹ് ആഹ് ആഹ്
ചോറ് ഇല്ലെങ്കില് അപ്പണ്ടാക്കും
ആഹ് ആഹ് ആഹ് ആഹ്
അങ്ങനെണ്
ആ ആ മക്കളെക്കൊടെ പൊറത്ത് കളിക്കാൻ പോയോ
ആഹ് ചെറുതവിടെണ്ട് ഹസിന്റെ അടുത്തണ്ട് വലുത് ഇപ്പാണ്ട് പോയിക്ണ് വലുതിന് ഇപ്പ തറവാട്ട് വിട്ടിൽ അവിടുത്തെ മക്കളെ മക്കളൊക്കെ ഇണ്ട് പോ ഓല കൂടെ കളി അല്ലെങ്കിൽ ഫുൾ ടൈം ഇവിടെ കാരം എന്റെടുത്ത്ന്ന് നല്ല അടിയും കിട്ടും ഫോണ് ചോദിക്കുമ്പോ ക്ലാസ്സില് സ്കൂൾക്കള്ളതൊക്കെ കഴിഞ്ഞതൊക്കെ ഒന്ന് തൊട്ട് നോക്കിട്ട് പോലും ല്ല ഈ മാസം ഇങ്ങനെയാണ് കഴിഞ്ഞു
ആഹ ആഹ വെക്കേഷനല്ലേ ഓലട വെക്കേഷൻല്ലേ ഓല ടൈമല്ലേ
ആണ് ന്നാലും പറ്റ റ്റങ്ങള് പഠിച്ചു വരുന്നല്ലേള്ളൂ അപ്പ അതൊന്നും മറക്കാതെക്കാൻ വേണ്ടി നമ്മള എ എടക്കൊന്ന് നോക്കിച്ചണല്ലോ അത് ഒന്നും നോക്കൂലോന് ഉം
അതക്കെ ശെരി ആയിക്കോളും പറയാ
ആഹ എന്ത് പറഞ്ഞാലും ഈ പട പഠത്തം പഠിത്തം പഠിത്തം ഇതന്നെ ഉള്ളൂ അറിം
വേറെന്ത പിന്നെ
വേറെ എന്തൊക്കയാ പിന്നെ ന്നാ അയിക്കോട്ടല്ലേ ന്നാ വെക്ക പിന്നെ വിളിക്കാം
ആഹ ആ ഓക്കെ
ശെരിയന്നാൽ ആ